ഹലോ
കേൾക്ക്ണ്ടാ
ആഹ് ഇപ്പോ കേക്കണ്ട് പോയി
ഞങ്ങ അടുത്തുള്ളൊരു ഡോക്ടർ ഇണ്ട് പരിഹാരത്ത്. അയിനെ കാണിച്ച് അപ്പോ പേ ഇന്നാള് കാണിച്ചപ്പോൾ അന്ന് എന്നോട് ബ്ലഡ്‌ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞീന്ന്. കൊളസ്ട്രോൾ ഉണ്ടോ പിന്നെ രക്തക്കുറവുണ്ടോ തൈറോയിഡ് ഉണ്ടോ അതൊക്കെ നോർമലാ.
നോർമൽ ആയിരിക്കൂലേ?
കഫക്കട്ടിന്റത് മാറിക്കിട്ടിട്ടില്ല. അപ്പോ പിന്നെ ഒന്നും കൂടി പോയി. പറഞ്ഞപ്പോ മരുന്ന് മാറ്റി എഴുതി തന്നേക്കണ് മരുന്ന് കുടിച്ചിരുന്നേ അപ്പൊ കൊറച്ച് കുറവുണ്ട്. പക്ഷെ ഒന്ന് പറ്റ അങ്ങട് മാറിട്ടില്ല. അങ്ങനെ കിടന്ന്
ക്കൈന് അങ്ങൻല്ലല്ലോ നേരെർങ്ങിക് അപ്പ കഫക്കട്ടിന്റെ ഇത് ആ ആഹ് ആ ആ
കെത പ്പ് അപ്പൊ അതാണ് തൈയ്റൊയ്ടൊക്കെ നോക്കിയത് അപ്പൊ അപ്പൊ
വിയർക്കാനായിട്ടാ അവിട്ക്ക് നീർ ഇറങ്ങിയിട്ട്
ആഹ് ചായ കുടിച്ചാ?
ആഹ് ചായടിയൊക്കെ കഴിഞ് ചോറ് പണിയൊക്കെ കഴിഞ്ഞിക്ണ്
ആ എന്താ കടിന്ന് ണ്ടാക്കി രാവിലെ?
കടി രാവിലെ ദോശയും ദും പട്ടാണി കടലേന്റെ കറിയും
ഉം പിന്നെ ഉച്ചക്ക് എന്തായിരുന്നു
ഉച്ചക്ക് ചോറുണ്ട് ഇന്നലത്തെ കുമ്പള കറി ഉണ്ട് പിന്നെ മത്തി കുറച്ച് കാലി വെച്ചതുണ്ടായി അത് പൊരിക്കണം മത്തി ഇന്നല ഇത കുറച്ച് പ ഇന്നലെ പകുതി എടുത്ത് ഇന്ന് പകുതി എടുത്ത് മ മത്തിയാണ്
ആ
ഇന്ന് ആബി കാക്കക് പല്ല് എടുത്തിട്ടേ
പല്ലാ
ആ പല്ല് പല്ല് വേനായിട്ട് ഒരു ദിവസം ഇതേപോലെ ഒരു ദിവസം പല്ല് ഇറച്ചിന്റെ എല്ലു കടിച്ചതാണ്
ഉം
പ പല്ല് പൊട്ടിയിട്ട് അന്ന് ഡോക്ടരടുത്തു പോയിട്ട് ആ ഒരു ഒരു പൊ ആ പൊട്ടിയത് മാത്രം എടുത്ത്ക്കണ് ഉം എന്നിട്ടിതാ പിന്നെ എന്താണ് പല്ലു വേദന നിക്കായിട്ട് ഇന്നലെ പോയിട്ട് പിന്ന അതിന്റെ ബാക്കി എടുത്തിട്ട് ഇപ്പ ഇന്ന് പണിക്കൊന്നന്ന് പോയി അവിടെ കെടക്കേണ് ആ
അക്കത് വല്ല
ആഹ് അണക്കത് പല്ലന്നെ
ഉം അപ്പൊ വേദനണ്ടിട്ട് വേ വേധന ഉണ്ടാ ഇടുക്കൂലല്ല വലിയ പോകുമ്പ
ആ ആ അ അത് ആർക്കറിയാം മാ ഭയങ്കര വേദന നിക്കാത്ത വേദന ഒരു സാധനം കഴിച്ചിട്ട്ല്ല ഫുഡ് കഴിക്കാൻ വെച്ചല്ലോ
വേദനന്റെ മരുന്ന് കുടിചിട്ട് മാറണില്ലാ
ഉം അത് കയിഞ്ഞിട്ട് ഇപ്പ ഇന്നലെ പോയിട്ട് ആട ഡോക്ടറുടുത്ത് അപ്പൊ ആ പൊട്ടവിടെ ഇരുന്നൊണ്ടാണത്രേ വേദന അവർക്ക് അപ്പ തന്നെ ആ ഫുള്ള് അങ്ങട് എടുത്താ പോരെ ഒരിക്കൽക്ക തന്നെ ആയിര ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ്പ്യ കിട്ടാനോ പൊട്ടെടുക്കൻ പിന്നീതല്ലാം പറഞ്ഞതാ എന്നിട്ട് വേറെ ഓഫ്സ എടുത്ത പോയിട്ട് അയാള് ഇപ്പ നല്ല പൊട്ട് എടുത്തി രണ്ടായിരത്തി അഞ്ഞൂറുപ അവര് ഈ ഡോക്ടർമാര് ഐഡിയ അള്ള അപ്പൊ
ത്തന്ന
അവരുടുത്ത്ക്ക് അവര് നാലിസം കഴിഞ്ഞി എല്ലാം പറുന്ന അവര് ആ ഡോക്ടറെടുത്തക്ക് പോയിട്ട് ആ ഡോക്ടറെ ലീവ് കാണാനുള്ളൂ
ആശരി
അങ്ങനൊയിട്ട് എന്താണ് ആഹ് ഡോക്ടർ ലീവ് ആയിട്ട് എന്താണ് പിന്നെ വേറെ ഡോക്ടറട്ടക്ക് പോയത്
ആഹ് ശരി പേദണ്ട
വേദണ്ട് വച്ചാല് നല്ലായിടത്ത്ന്ന് മണിക്കൊന്നും പോയിട്ടില്ല ആ തലകളക്കാൻ പറ്റൂല്ല തലകളക്ക് ഡിസൈൻ രണ്ട് ഡിസൈന തലകളക ആക്കേണ്ട
ഉം
പിന്ന അപ്പ അങ്ങനെയൊക്കെ നമ്മള് ചിക്കൻ ഉണ്ടാക്കില്ലേ ബീഫൊന്നും വാങ്ങീല്ലേ?
അല്ല ഷിബി ശനിയാഴ്ച വരുള്ളൂ ഷബി ശനിയാഴ്ച്ച ആറാഴ്ച എത്തുള്ളൂന് തിരുനന്തോപരം ഷി ഇതല്ലേ
എത്ര സ പോയിട്ട് ജന്നോട് പറഞ്ഞിട്ട് എല്ല പോ
ആഹ് രണ്ടാഴ്ച
രണ്ടായി അപ്പൊ ഞാൻ ഓര് മിഞ്ഞാന്ന് നെ വിള്ച്ചീന്നല്ലാ.
ഞാൻ ഇന്റെ ഫോണില് വാട്സ് സപ്പില് സൗ നമ്മൾ സംസാരിക്ണ സ്പീക്കർ സൗണ്ട് ചെയ്യായിട്ട് ഞാൻ ഓന്ക്ക് വിളിച്ചീന്ന്. അപ്പൊന്നാ ഓനാ പെരീല് ച്ച്ണോൻ അപ്പം ഞാനോനോട് ചോയ്ച് എന്താ സൗ ത് നീറാ പോ പർഞ്ഞ്ന്നോട് നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കിട്ട് തൊർന്നോക്കിയൊ. ഇപ്പ ചിലപ്പോ ആ സൗണ്ട് വര്ണ്ട്. അപ്പം ഞാൻ ഇതേപോലെ സ്വിച്ച് ഓഫ് ആക്കി തൊർന്നപ്പോ സൗണ്ട് വന്ന്. അപ്പം പിന്നെ ഓൻ പോയടുത്ത്ന്ന് ഓന് സംസാരിച്ച് ഞാനറീല്ല ഓൻ പോയത്.
ട്രെയിനിങ് അല്ലല്ലാ അവഓന അത് ഇന്റേൻഷിപ്പ് എ പറഞ്ഞല് ഇടിന്റെ പാകമായിട്ടാണ് ഓൻ പഠിക്കണേന്റെ ഒരു പാമായി സർട്ടിഫിക്കറ്റ് വാങ്ങണത് അത് ഞെടു പരീക്ഷ എഴതാൻ പറ്റുവുള്ളൂ അല്ലോ
ഏ അപ്പൊ രണ്ടാഴ്ച
അയിനുള്ള ഇതൊക്കെ കൊടുക്കണോ അതാ പറഞ്ഞത് റ്റ നക്ക പിന്നെ അത് ഒരു മാസമാണ്
പഠിപ്പി കൊറച്ച കഴ ജോലി കായല് നല്ലല്ല
ആ അവർക്ക് അവർക്ക ഇങ്ങനെ ആയിക്കോട്ടെ അതന്നെ
അങ്ങനെന്ത പറയണ്ട അവർക്ക് തന്നെ നിങ്ങൾക്ക് ഉപകാരം ആവൂല്ലേ
നമ്മുക്ക് ഉപകാരം പക്ഷേ നമ്മക്ക് നമ്മുക്ക് കണക്ന്നെ
എതു പറ അവരാര മക്കള് അവരർക്ക്ന്നെല്ല ഉപകാരം ഉണ്ടത അതന്ന
മക്കള് പഠിച്ചാലൽ ആർക്കായാലും നല്ല ജോലി കിട്ട
ആനൊക്ക് ജോലി കയറിയന്ന് പറഞ്ഞല്ലാ
ആ അമ്മ പറഞ്ഞിന്ന് ജോലിോ
ഓന്റെ സ്റ്റാറ്റസ് കണ്ടു ഞാൻ ഒരു പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ
ആ ശരി
അനുന്റെ ഫോട്ടോ മ
അ എത് കഴിഞ്ഞാ സഖയാ
ഏ അതൊക്കെ നോക്ക തറവട്ടി ബീഫാണ് അവിടെ ഇ വ
അയില്ല അവിടെ റഫിക്കുന്നല്ലേ അല്ലേ
റഷിക്ക് മുപ്പാന്തി പോ ആയി പോവാനായി റെഷിദ് ജാസിക്കെണ്ടല്ലോഅവിട വ
ജാസ്യുണ്ടാ
ആ
രാസീപ്പെടുത്തണം അവന്റെ പെപ്പണി എന്തായി
നൽബണി
തട്ടക്ക മറബള
ഏ നേലംമ്പാണിയാണ് ഇപ്പൊ ഫുൾ നൽ ഇതാണ് കിട്ടുന്നത് എന്താ പറയാ മറ്റേ മാർബിൾ അല്ലപ്പ ഇത്തം വലിയ ഷീറ്റ് ഒരു റൂമ പകുതി ഒരു റൂമിന്റെ പകുതിയോ ഉണ്ടാവും ഒരു ഷീറ്റിന്റെ
അല്ല മിസ്സായി
ആ നല്ല ഗ്ലാസ് സിങ്ങ ഐറ്റം
ലൈസിങ്ങട അത് ആ ടൈൽസ് തന്നെയാ തോന്നുണ്ടല്ലേ
ഇ തലകറിയിട്ട് മാർ പോണേട്ട് മാ ആ പഷ് ചെന്ദ് രസമാ വെച്ചിച്ച് മോളെ റൂമ് ആഹ് ഒരു ഗ്രേ കളറാണോ നല്ല രസണ്ടോ ആ ഞാൻ ഇന്നലെ പോയിനോക്കിയത അപ്പ എന്ത് വലുപ്പം മോളെ റൂമൊക്കെ നല്ല വലുപ്പം ഒരു ഹാൾടെ വലുപ്പം പിന്നെ ഡൈലി അയിനേക്കാളും വലുപ്പാ ലിവിംഗ്ഹാള് ലിവിംഗ്‌റൂമുണ്ട് പിന്നെ കിച്ചണ് അയിൻ്റെകൂടെ ഓപ്പണ് കിച്ചണായിട്ടാണല്ലോ വിച്ചത് റൂമ് നിങ്ങടെ ഓപ്പണായി വർക്കേരിയ വർക്കേരിയ അല്ലത് ആഹ് ആ ആ അടുപ്പുണ്ടാക്കി അത് വർക്കേരിയല്ല വർക്കേരിയ വലത്തെ പോവത്തൊരു അടുക്കള ഉണ്ട് അത് വല്യ വീതി വലും ഇപ്പൊള്ള വല്യാന്റെ അത്ര അടുക്കളോട് അടുക്കള
ഉം
നല്ല രസോണ്ടണ്ടോ പാരെ പക്ഷെ സീറ്റോത്ത സ്ഥലം ഇയ്യ ആ പെരാ ആ പറമ്പ് നറച്ച് പെരാ റൂമു റ്റടുത്തയാട്ടോ പക്ഷെ മധുര ആച് മുന്നാത്തല്ല മുറ്റുണ്ട് മുൻവഷ്
മുന്നേരത്തക്കാണ് മുൻ മുൻവശത്തേക്കണല്ലോ മുറ്റോം വാണ്ടത് വ്യ ഇത് പിന്നെ അങ്ങനെ എത്ര തന്നെ ഇപ്പ ഇപ്പോ കല്യാണോം കല്യാട്ടങ്ങളൊക്കെ ഓടിറ്റോറിയത്തിലൊക്കൊല്ലേ വെച്ച് നട
ആ അപ്പ കല്യാണങ്ങളൊക്കെ ഓടുറ്റോറി ആണ് ആഹ് വീട് ൻ്റുള്ളിലല്ല അടിപൊളി പിന്നെ മധരളൊക്കെ ഉയർത്തിട്ട് കെട്ടിക്കഴിഞ്ഞാല് മുഞ്ഞാടെത്തൊക്കെ അല്ല സെറ്റപ്പാക്കിയാലെ സൂപ്പറാവും ഇനിയിപ്പോ ഒരു വെറൈറ്റിക്കങ്ങ് ഞാന്
അവര് കൂടി ഇരിക്കോ അപ്പൊ ഈ
രസിക് അ രസ് പീക്കിൻ്റെ തറവാട് പെര പൊളിച്ചിണ്ടാവല്ലോ പൊളിച്ചന്നാക്കണോ അവര് മാറിയേല്ല അയ് ആ അപ്പൊ ആയതറിമ്പൊ ഞങ്ങക്കീ പെര പറ്റൂല ഓളെ പെരവിറ്റണ് ആര ഒരു വേറെ സ്ഥലത്ത്ന്ന് പോണം
ഇട്ടിട്ടാ അയ്ശരി
മം അങ്ങനെക്കാ പറഞ്ഞു
ബബ പിന്നെ അഫ്രൻ
ആഹ് ഒരൊക്കെ പോയി
ആ എന്റെ കുട്ടിക ഗൊഡ സ് കൂട്ടാല്
രാവിലെ മോള്ക്ക് ചോറിന് ആഫ്റ്റർനൂണ് ചോറിന് പിന്നെ മുട ചിക്കിയത് സമ്മന്തി കൊടുത്ത് മറ്റാൾക്ക് ഞാനപ്പോഴട്ടും വാങ്ങാ മതിയാണ് അപ്പ അത് ട്ട് മാങ്ങണ്ടായി കൊടുത്ത് സ് ഓന് പോ നേരത്ത് തരെ അങ്ങോട്ടും കൂടെ നട അങ്ങാണ്ട് ഫോൺ നോക്കിയിരിക്കും കുറകഴിഞ്ഞ പെട്ട ട്ടെന്ന് പോവാനിക്കുമ്പോ അടിപടീച്ചിട്ടാണ് ഞാഫി പോഹ്മ്പൊ
മുട്ട ച് എല്ലാ മുട്ട ചിക്കിയൊക്കെ പൊണ്ണിന റ്റോ
ഇവടെ ചിക്കിയത് ചിക്കിങ്ങാണ്ട് ചോറ്ല്ട്ടപ്പോ അഹ് മതിന്നല്ലഹ് മതിന്നർഞ് ട്ടാ പിന്നെ ന്നലെ വെണ്ടെയ്‌ന്ന്. ഇന്നിപ്പോ ഈ ഈ ഇതൊന്നും പറ്റ്ണ് കൂടുതലും പ ഈ പേരൊളൊന്ന് പ റ്റൂലടോ പയറുപ്പേര്റ്റൂല അങ്ങൻത്തൊന്നും പറ്റ് റ്റൂല ല്ലാതെ ഉല്ലങ്ങേങ് പിച്ചത്
ആ അല്ല അസ്നല്ല ർന്നീന്നെത് പിന്നെ നൂറ് ചിക്കൻ കൊടുന്നിട്ട് ചേനെ പോലെ കുഞ് കുഞ് പീസാക്കി ന്നർച്ചരിഞ്ഞിട്ട് ബോക്സിലാക്കി വെച്ച്ക്ക അ അസ് ഞാൻ
ചിക്കനാ
ആ എന്നോട എന്നിട്ട് അത് കാറില് എന്നിട്ട് ഫ്രിഡ്ജിൽ വച്ചിക്കിണ്. കൊറച്ചീച്ചേ കൊറച്ചീച്ചേ പൊരിച്ചിട്ട് പിള്ളേർക്ക് സ്കൂളില് കൂട്ടാൻ കൊണ്ടോകാനാ
അത് ശരി
ചെറേയ പീസാക്കി മുറിച്ച് വെച്ചിരുന്നാല ചെലപ്പോ ഈ എല്ലില്ലാത്ത പീസ് ആ എല്ലില്ലാത്ത പീസ് ആയിട്ടാണ് അവൻ വൈന്നേരം എന്താ അവിടിണ്ടാക്കാ?
ഏഹ്
വെയ്കുന്നേരം എന്താ കടീണ്ടാക്ക?
വൈകുന്നേരം ഇപ്പൊ ഇന്നലെ ഒന്നും ഉണ്ടാക്കിട്ടീല്ല. ഞാന് ഇപ്പ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ നേരം വയ്കൂടോ. തുന്നൽ ക്ലാസ്സിനു ഞാൻ ചേർന്നേക്കണു ഒരേ മാസത്തിന് നമ്മുടെ ചുരിദാർ മാത്രം അടിക്കണേന്റെ
അയിനും പോവുന്നോ
അതും അവിടെത്തന്നെയാണ് അത് അവിടെ തന്നേടി അയിന്റെ ഈ നമ്മള് പഞ്ചായത്തിന്ന് വരണ അതിന്റെ അതീ തന്നെയേണ്.
അതല്ല പറഞ്ഞ വിജ്ജന്റെ കമ്പ്യൂട്ടർ ക്ലാസ് കെഴിഞ്ഞിട്ട് ആണ് ആ ക്ലാസ് സിനു പോവാ
കമ്പ്യൂട്ടർ ആ ക്ലാസ് കഴിഞ്ഞിട്ട് അയിന്റെ അപ്പറത്തുള്ള റൂമിൽ തന്നെയാണ് ഈ ടൈലറിങ്ങ് രണ്ട അടുത്തടുത്ത റൂമളാ ടൈമിങ് ഒരു മണിക്കൂറള്ളു
ഇമ്മു ഇമ്മൂ അന്റെ ഒപ്പം അവിടെ പഠിക്ക്ണ്ടല്ലേ
കമ്പ്യൂട്ടറിനണ്ട് എന്നാ ആയിക്കോട്ടെ ആര വിളിക്കണ്ട് എന്നാ ശരിട്ടടി